ഹലോ
ഹലോ
ആ എന്താണ് വർത്താനൊക്കെ
നല്ല വർത്താനം
ആ ശരി എന്താ പരിപാടി
ൻ്റെ വീട്ടുക്ക് പോന്നതാണ്
ആ ശരിയാ ഇപ്പൊ പെരുന്നാള് പെരുന്നാളാണ്ട് കാത്തിരുന്ന് കാത്തിരുന്ന് പെരുന്നാൾ വന്ന് പിന്നെ പെരുന്നാളാണ് കഴിഞ്ഞു അല്ലേ
ആ അതെ പെരുന്നാള് കഴിഞ്ഞ്
എന്ത അതെ അതെ ഇനിയിപ്പം ഉം ഞ പഴയ ജീവിതത്തക്ക് പോവാക
അതെ ഉം രാവിലെ മക്കൾക്കും ഒയിവുണ്ടവില്ല അമ്മക്കും ഒയിവ്ണ്ടാവില്ല
അതെ അതെ ഓ അവര് തനി ഇനിയിപ്പോ പുതിയ സ്‌കൂൾക്കൊക്കെ ചേർത്തണ പുതിയ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിലേ അവരെ കരച്ചിലും അവര് അതു അ ഇട്ടങ്ങിട്ട്
ഉം അതെ ഇന്റെ മക്കളെ ചെ ചേർത്തണം ഇക്കൊല്ലം എൽ കെ ജീ ക്ക്
ഓ ആ ഭയങ്കര ഫസ് ആ ഫസ്റ്റിലെ അവരെ നല്ലോണം നമ്മള് ആ അതെ നല്ല കെയറിങ്ങ് കൊടു ണം കാരണം ഫസ്റ്റ്ലെ എന്താ പറയാ നല്ല ഇത് കെയറിങ്ങ് കൊടുക്കേണ്ടിവരും ശ്രദ്ധിക്കണം അവര് പഠിപ്പിക്ക് ണവും ഒ ക്കെ നല്ലൊന്ന് ശ്രദ്ധിക്കേണ്ടിവരും
ഉം കെ ജി കു കെ ജിത്തെ നമ്മള് നല്ലോണം നോ കണം എന്നാലേ നമ്മള് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ ലെവലായി വരുള്ളൂ
അതെ അതെ പിന്നെ അതു പല്ല പിന്നെ ഈ ഞമ്മള് ബേസ് റെഡി ആയിട്ടില്ലെങ്കി പിന്നെ അതിപ്പോ ഇപ്പ വെക്കേഷനൊക്കെ ഇപ്പ സ്കൂളിൽ പഠിപ്പിക്കുമ്പോ കൊറച്ചീസം അത് പഠിച്ച് പിന്നെ എന്തെങ്കിലും പത്തെഴു ദിവസം പൂട്ടൊക്കെ വരുല്ലോ ആ സമയത്ത് നമ്മളത് ശ്രെദ്ധി കാതിരുന്നാല് ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കുട്ടികളെ പെട്ടെന്ന് മറന്നും പോകും ആ സമയത്ത് കുട്ടികൾ നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും പഠിക്കുകയും ചെയ്യും പക്ഷെ മറ മറവിയും ഉണ്ടാവും അത് തുടർന്ന് കൊണ്ടുപോയില്ലെങ്കി
ആ അതെ
ആ അപ്പൊ നല്ലവണം എന്തായാലും ശ്രദ്ധിക്കണ്ടീ
ഉം നല്ല ശ്രദ് അതെ ഇപ്പൊ അവർക്കൊക്കെ അങ്ങോട്ട് ശരിയായി വരാ ണ്ടല്ലോ ചെറിയ മക്കളല്ലേ നമ്മള് വീട്ടിലെത്തെ നമ്മള് പിന്നെ ബാത്റൂമ്ക്കോവുമ്പളൊക്കെ നമ്മള് ഒപ്പ അങ്ങനെ പോകും ക്കേ പറയാനും ഇതൊക്കെ മടിയായി കും
ആ അതെല്ലെ പിന്നെ അതൊക്കെ എന്തായാലും നീ ശീലാ ക്കി കൊടുക്കണം കാരണം വീട്ടിന്ന് തന്നെ ഇനിയും അവ അവര ന്നെ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കണം കാരണം ഇപ്പൊ ആയമാരും ഒ ക്കൊണ്ട് ന്ന് പറഞ്ഞാൽ
ഉം എല്ലാരും ഒരേപോലെ നോക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞോളണംന്നില്ലല്ലോ
ആ പിന്നെ അവർക്കൊരു ദേഷ്യായിരിക്കും ഇപ്പം നമുക്ക് ന്നെ ഇപ്പോ ഇങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് പിന്നെ മക്കൾ ഇങ്ങനത്തെ പിന്ന അങ്ങനത്തെക്കെ ചെയ്യുമ്പളേ അവർക്കും തന്നെ ആകെ ഒരു ക്ഷീണവും കൊയക്കും അങ്ങനെ ഒരു ദേഷ്യ ആയിരിക്കും അവരെ നോക്കണം അതൊക്കെ കടമയാണ് എന്നാ കൂടിട്ട് നമ്മള് മക്കള ഒന്ന് ഹ് ഒന്ന് അതും പാടൊന്ന് ശീലി പ്പിക്കണത് നല്ലതാണ് കാരണം ഇനിപ്പം എവിടെ പോയാലും മക്കൾക്ക്
ആ അതെ
ഇനിയിപ്പം എന്താ പറയാ സ്കൂള് തൊറന്ന് എന്താണ് സ്കൂള്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ
ഒ ഒക്കെ വാങ്ങിച്ചു
ഓക്കെ വാങ്ങിച്ചോ ഞങ്ങള് വാങ്ങിയിട്ടില്ല എന്തൊ ക്കെ വാങ്ങി
ഉം ബാഗ് വാങ്ങിട്ടില്ല ബാഗ് രണ്ടാക്കും ഉണ്ടായിരുന്നു
ഓ ആ ശരി ആ അതെ അതെ വെർതെ പൈസാ
ന്നാതന്നെ ബുക്ക് ആ ബുക്കുകള് നോട്ടുബു ക്ക് ഫുള്ള് വാണം പിന്നെ നോ നോട്ട് ബുക്ക് പെൻസില് പെൻ പേന പൊതി യൂണിഫോമൊക്കെ വാങ്ങണ്ടേ
അതെ അതെ
ഇനി മോളെ ചേർത്താൻ വേറെം വേണം. അട്മിഷ ഫീസ് മറ്റൊന്റെ വേറെ ഓനെ ചേർത്തി ഇ ഇപ്രാഷ്യം പിന്നെ നോട്ട് ബുക്ക് ഫുള്ള് ന്റെ മൂത്തചന്റെ ഓര് വാങ്ങി തന്നക്കാണ് മക്കക്ക് രണ്ടു പേർക്കും
ഓ അ ശരി സഹായങ്ങളൊക്കെ കി ട്ടുമ്പ തന്നെ നമുക്ക് സന്തോഷാണ് കാരണം ഒ ഒരു ആ ഒരു കുട്ടി മാത്രാണെങ്കി
അത് നല്ല വല്യ ഐമ്പതുരൂപേന്റെ ബുക്കാ ഫുള്ള്
ഓ ആ ശരി ഒശരി അവർക്ക് ഏതായാലും നല്ല ഐശ്വര്യം കൊട്ക്കട്ടെ പിന്നെ ഞങ്ങള് ഞാന് ഞാൻ പറയുയാരുന്നു ഒരു കുട്ടിയാമ്പോ നമുക്ക് നമ്മള് ഒരു കുട്ടിയാമ്പോ നമ്മള് അത്രയും അവരെ നല്ല കുട്ടികളെ അങ്ങനെ ഓരോ ഡ്രീമി ആയിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ നമ്മള് വാങ്ങിക്കൊടുക്കും. പക്ഷെ ഒന്നും രണ്ടും കുട്ടികളൊക്കെ ആമ്പോ ചെിലവ് കൂടുഅല്ലേ അ അതിനനുസരിച്ച് ഞമ ത്രയും ചെലവ് ഇമ്പേ നമക്കന്നെ ആ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതെ അതെ മൂന്ന് കുട്ടികളൊക്ക്
ച്ചില്ലായിരുന്നു. പിന്നെ മക്കക്ക് പെരുന്നാളല്ലേ.. കൊല്ലത്തില് പിന്നെ ര ര രണ്ടട്ടല്ലേ ഉണ്ടാ ഉണ്ടാ പെരുന്നാളല്ലേ ഒള്ളൂ
അതെ അതെ പിന്നെ ഇപ്പ
മാത്രം വാങ്ങിട്ടുള്ളേ
ആ ആ അത് മതി. കാരണം ഇപ്പൊ ഞാനും അതെ ഞാനും ചെറിയ വെലെൻ്റെ എന്തെങ്കിലും എടുത്ത് പോ എടുക്കാന്ന് വിചാരിച്ചു. ക്ഷെ അങ്ങനെ പോണ സമയത്തൊക്കെ എന്തെങ്കിലും വലിയ വെലയാകും
ആ
പക്ഷെ എന്താ പറയാ ഇപ്പൊ ഞമ്മളിപ്പം എന്താ
ആ കഴിഞ്ഞപ്രാവശ്യ ഞങ്ങള് പോയപ്പ് പ്പ ഞങ്ങളില്ലേഞങ്ങള് റിയാ ടെക്സ്റ്റൈൽസ പോയിരുന്നു. അട ഭയങ്കര വെല ഇതില് തൊള്ളായിരം എഴുന്നൂറ് എണ്ണൂറ് ആ ലെവൽക്ക് മാത്രായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഞാൻ പോയില്ലായിരുന്നു ആ സ് എന്റെ മ് മക്കളെ പോയിരുന്നേ അതോണ്ട് വെല പാ ക്കി പോന്നു നല്ല മേടി വെല കിട്ടി പൗവുതി വില അതിന്റെ പൗവുതി വെലെ ആയു ട്ടുള്ളല്ലത് എല്ലാ
ആ ആ ശരി ശരി അത് തന്നെ മ ക്കളാവുമ്പോ നമ്മക്ക് ചെറിയ മക്കളാവ്മ്പളേ നമ്മുക്കൊരുതാണ് കാരണം മക്കൾക്ക് എല്ലാവരും എടുക്കുമ്പോ ആ എല്ലാവരും എടുക്കുന്നേ ഇല്ലാതോലായിരി ക്കും ഫസ്റ്റ് എടുക്കാ അപ്പം ഈ മിഡിൽ ക്ലാസ് ത്ത അങ്ങനത്തെ ആളുകളാവുമ്പോ ആ കൂടുതലും അവർ ക്കണേ ബദ്ധിമുട്ട് വര് നല്ല ഇള്ളവരേക്കാള്ളും കൂടു തല് ഈ എടയിലുള്ള ആളുകളാണ് ണ്ടല്ലോ അപ്പം അങ്ങനെ അപ്പൊ പിന്നെ ആ മക്കക്കൊക്കെ ഒരു ഇതായിരിക്കും എടുത്തു കൊടു ക്കാഞ്ഞാല് മക്കക്ക് വെഷ്മാവും പിന്നെ എല്ലാരും ഓരോ സ്റ്റാറ്റസും ഒക്കെ കാണുന്നതല്ലേ
അതെ പിന്നെ ഇപ്പ എട്ടാം ക്ലാസ്സില് പിന്നെ വല്ലാതെ കളർ ഡ്രസ്സില്ല ഒക്കെ യൂണിഫോമാണ് അതോണ്ട്
ആഹ് ഞങ്ങക്കു അതേ ആ പിന്നെ ന്റെ മോക്കൊക്കെ യൂണിഫോമിൻ്റെ ശീല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിട്ട്ണ്ട് പക്ഷെ ഞാൻ പ്പ് ഫസ്റ്റില് അ അതിന്റെ മുമ്പത്തെ കൊല്ലം അടിച്ച ഡ്ര ഏഹ് ഡ്രസ്സന്നെ ഉപയോഗിച്ച് കാരണം ന്താ വെച്ചാൽ ഈ അടിക്കൂലിയും ഭയങ്കരായിട്ട് കൂടുതലാണല്ലോ
ആ അതെ
അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു എന്താ പറയാ ഒരു കൂട്ടം അടിച്ചാ മതി അല്ല ഇനിയിപ്പം ഈ കൊല്ലടിക്കണ്ടന്ന് ഇനിയിപ്പ ഇ പ്രാവശ്യം അടിക്കണം അടിക്കാൻ കൊടുക്കണം കാരണം എന്തച്ചാൽ അവക്ക് ഒന്നാം ക്ലാസ്സിന് അടിച്ചതാണ് രണ്ടാം ക്ലാസ്സിനുമതന്നെയാണ് ഉപയോഗിച്ചത്
ഇനി മൂന്നാം ക്ലാസ്സിൽ അടിക്കാണ്ട്ലെ ആ അപ്പൊ കുറച്ച് വെൽതായില്ലേ മക്കള് ഒന്നാംക്ലാസ് ആവുമ്പോ ആ ലെവല് ഉണ്ടാവൂ
ആ പിന്നെ പറഞ്ഞാല് അവര് ആ പിന്നെ യൂണിഫോമിന് വ്യത്യാസോണ്ട് അവടെ ഒന്നാം ക്ലാ സ്സും രണ്ടാം ക്ലാസ്സും മിഡിയും കു ഉം മിഡിയും കുപ്പായു ആണ്
ആ ശരി ഞാനതന്നെ വിചാ ആ ഞാന് ഇ ഇപ്പ മോക്ക് വേറെ വാങ്ങും പിന്നെ ഒന്നാം ക്ലാസ്സിന് അത് തന്നേയിരുന്നു രണ്ടാം ക്ലാസ്സിന് അതന്നെ മതിന്ന് വിചാരിക്കുന്നുണ്ട്
ഉം ഉം ഞാന് പിന്നെ ഇവര് പറഞ്ഞാ അവിടുന്ന് ഫുഡ് ലഭിക്കൊക്കെ ചെയ്യും പക്ഷെ അവര് അവർക്ക് ഫുഡ് അവിടുന്ന് വാങ്ങാൻ ഭയങ്കര മ ടിയും ആണ് അവർക്ക് ഇഷ്ടല്ല അവിട്ത്തെ ഫുഡ് അവര് കറി ഉം ആ കറി ഒഴിക്കണ്ടാന്ന് പറഞ്ഞാലും ടീച്ചേഴ്സ് ഒഴിക്കും ആ ആ അവർക്ക് പറ്റില്ല അപ്പം ആ അവര് ഫുഡ് കൊണ്ടു പോവലാ, അപ്പൊ ഞാന് രണ്ട് ടി ഫിൻ ബോക്സൊക്കെ ഓൺലൈനായിറ്റ് വാങ്ങിയിട്ട്ണ്ട് നല്ല ക്വാളിറ്റിണ്ട് ട്ടോ അപ്പൊ രണ്ട് ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും വാങ്ങിയിര്ന്നു, സ്റ്റൈൻലെസ്സ് സ്റ്റീൽന്റെ അത് പക്ഷേ വയങ്ക എലുപ്പം അപ്പൊ ഞാാനിനിപ്പൊ കിറ്റൊക്കെ വാങ്ങുമ്പൊ അത് അതില് കൊള്ളത്തില്ലാന്ന് വിചാരിച്ചിട്ട് പിന്നെ അവർക്ക് എടുത്തു കൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാവോല്ലോ അപ്പം ഞാനത് ത് എന്താ പറയാ ഞാനത് ഹ അത് മാറ്റി കൊടുത്തു, ഇനിയിപ്പം എവിട്ന്ന് ക ടേന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു പക്ഷെ പാത്രന്ന് പറയണത് നല്ല ക്വാളിറ്റിണ്ട് നല്ല അ കൊറേ മൂന്ന് കമ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ട് നല്ല ഗ്ലാസ് നല്ല ഹ് അവർക്ക് ക്യൂട്ടു ആണ്
ആ അവിടെ ഫുഡോക്കെ കൊണ്ട് പോവലാ?
അവര് ഫുഡ് കൊണ്ടു പോവലാണ് എന്തെങ്കിലും പിന്നേന്തേലും ഫ്രൂട്സ് കട്ട് ഫ്രൂട്സും കൊടു ക്കും ഞാന് എന്തെങ്കിലും അവര് കഴിച്ചില്ലെങ്ങെ പിന്നെ നമുക്കൊരു ടെൻഷനാണല്ലോ
ആ എന്നിട്ട് രാവിലെ ഭക്ഷണൊക്കെ ഫുഡൊക്കെ രാവിലെണ്ടാക്കി അയക്കും
കും കാരണെന്തെച്ചാല് ഉം രാവ് എനിക്ക് പിന്നെ രാവിലെന്നെ പെട്ടെന്ന് പണി കഴിക്കുന്നാ ഇഷ്ടം, പിന്നെ അവർക്കെല്ലാ ഫുഡൊന്നും പറ്റൂല്യ നമ്മളെ മക്കള് ബോ ഇപ്പൊ പയറോ അല്ലെങ്കി വെണ്ട അങ്ങൻത്തെ ഉപ്പേരികളൊന്നും പറ്റൂല്ലല്ലോ
ആഹ്
അവർക്ക് ഭയങ്കര മടിയാണ് എന്തെങ്കിലു കൈ ക്കാനൊക്കെ വേണ്ടീട്ട് ഭയങ്കര മടിയാണ് എന്നാ അവർക്ക് ന്യുഡിൽസ് പാസ്ത അങ്ങൻത്തൊക്കെയാണ് ഇഷ്ടം, പക്ഷെ ഞാൻ കൊടുക്കാറില്ലാ ട്ടോ ഞാൻ പറഞ്ഞൂന്നൊള്ളൂ ങ്ങളെ മക്കളെന്താ ഫുഡിന് കൊണ്ടോല്? ആ എന്താ മക്കളൊക്കെ ഫുഡിന് കഴിക്കാൻ കൊണ്ടോല്
ആ ഫുഡിന് പിന്നെ മ്മള് ആദ്യോക്കെ മുട്ടേം ഇതൊക്കെ കൊണ്ടവല് ണ്ടായിരുന്ന് ഇപ്പ ഞങ്ങൾ തൊന്നും കൊടുത്തയ്ക്കാറില്ല
അഹ് ശരി ഉം ചെല ദിവസം ഞാ സ്കൂളുകളില് മന്തി ചിക്കൻ പൊരിച്ചത് അതൊക്കെണ്ടാവാറ്ണ്ട് ബിരിയാണി ദിവസംക്കെണ്ട് പക്ഷെ ബിരിയാണി ദിസം ഇവർ പറയണേക്കാ മഞ്ഞൾ ചോറണ് മ്മാ എ ബിരിയാണി ഒന്നാവൂല മഞ്ഞപ്പൊടി ഇട്ട ചോറായിരി അവര് ന്നൊക്കെ പറാ പക്ഷെ ഒരു പ്രാവശ്യം മന്തിയും ചിക്കൻ ചുട്ടതും ഉണ്ടായിരുന്നുട്ടോ അപ്പം അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനത്തൊക്കെ ആവണ ദിവസം എന്താ പറയാ ചെല ദിവസം അവര് കൊണ്ടൂല അപ്പൊ ഞാനും പറയും അങ്ങനെ കൊണ്ടു എന്നാ പിന്നെ അവിടുന്ന് വാങ്ങിക്കോന്ന് പറയും പക്ഷെ അവർ ക് മടിയാണ് ഇനിയിപ്പം പിന്നെന്ന് പറഞ്ഞാല് പിന്നെ മോനു ഇപ്പോ സ്കൂളിലേക്കാണ് ഇനി നഴ്സറിയിലായ സമയത്ത് അവിടെ ഇങ്ങനെ സ്പെഷ്യൽ ഫുഡ്‌ ഒന്നും കൊടുത്തേക്കാം പാടില്ലിങ്ങനെ ചിക്കൻ ബേ ബീഫ് മട്ടൻ അങ്ങനത്തൊന്നും കൊടുത്തേക്കാൻ പറ്റില്ല ഒരു ദിവസം മാത്രമേ പറ്റുള്ളൂ നമ്മള് ഇപ്പം ആ വെള്ളിയാഴ്ച്ച മാത്രമേ അങ്ങനെ ഫുഡ് കൊടുത്തേയക്കാൻ പറ്റുള്ളൂ കാരണം എന്താന്ന് വെച്ചാല് വേറെ മക്കള് ഒക്കെ ഇണ്ടാവുന്ന അത് സമയത്ത് ചെറിയ മക്കളല്ലേ അപ്പ അതിന്റെതായിരുന്നു പിന്നെ എൻ്റെ മോളന്ന് പറയുന്നേനവെക്ക് സ്നാക്സ് എന്തായാലും കൊണ്ടോണം അവള അവിടെയള്ളത് എന്തെങ്കിലുക്കെ എടുത്ത് ഓളൊരു അതും ഒരു ചെറിയ പാത്രത്തിലാക്കി ബൗളിലാക്കി കൊണ്ടുപോകും നിങ്ങളെ മൂളങ്ങനെ ചെയ്യാറുണ്ടോ
ഉം കൊണ്ടോവാറുണ്ട് പിന്നഞങ്ങ ന്നപ്പ വല്ലാതെ കൊണ്ടാവാറില്ല ഇപ്പൊ അപ്പൊതിലൊക്കെ നിർത്തി നോളി ഉ എപ്പഴെങ്കിലുംഒക്കെ അങ്ങനെ ആ ഉള്ള അതത് പിന്നെ ഡോമ പൊട്ടാറ്റോ ഫ്രൈയും പിന്നെ അതേപോലെതന്നെ മൂ പൊരിച്ചത് അതേ ഓക്ക് പറ്റുള്ളൂ ആ ചമ്മന്തി പിന്നെ വെണ്ടപ്പേരി പയറപ്പേരി ഒന്നും പറ്റില്ല അപ്പ ഞാൻ വിചാരിച്ച് അവിടുന്ന് കിട്ടുന്ന കഴിച്ചോട്ടെന്ന് വിചാരിക്കും
ആ അതെല്ലേ എന്തായാലും എന്താ പറയാ മക്കള് ഫുഡ് കഴിച്ചില്ലെങ്കി പിന്നെ നമുക്ക് ടെൻഷനാണ്
ആ അതെ ടെൻഷൻ തന്നെയാണ് പിന്നെ അവിളൊക്കെ കഴിക്കാറ്ണ്ട്ന്ന് പറഞ്ഞു
ആ ശെരി അല്ല കഴിക്കുന്ന മക്കളായാലും നമ്മുക്ക് ഭയങ്കര സന്തോഷാണ് കാരണം ഇവിടെ അത് ക ഒന്നും കഴിക്കാനും ആഹ് ന്നായ് കേട്ടോട്ടോന്ന ശരി